ആഹ് പിന്നെ നല്ല വിശേഷം അവിടെയോ
ഇവെടിം സുഖം തെന്നെ
ഡ് കഴിച്ചോ?
ക്കാനായി അവിടെയൊ?
ആഹ് ഇതാ കെടക്കാനായി ഭക്ഷണം കഴിച്ചു എല്ലാം പണിയെല്ലാം കഴിഞ്ഞു കെടക്കാൻ വന്നിരിക്കാണ് അപ്പൊ ഒ ന്ന് വിളിച്ചെതാ
ആണോ? അത് അല്ല നേരെത്തെ കടക്കോ അതോ നേരം വൈകിട്ടോ
ത്തെ കെടക്കും പക്ഷെ കുട്ടിയുള്ളത് കാരണം ഏഹ് ഒരുപാട് വൈകുന്നുണ്ട് ഇപ്പം
ആണോ അവന്റെ അവന്റെ സുശ് ശ്രൂഷകളൊക്കെ കഴുമ്പോത്തിന് നേരം വൈകെയ്
അതെ അതെ അവൻ ഹോളിൽ എത്ര കള് ച്ചാലും റൂമി വന്ന് ഒര് അരമണിക്കൂറെങ്കിലും കളിച്ചില്ലെങ്കിൽ കുട്ടിക്ക് ഒറക്കം വരി
ഒറക്കം വെരില്ല അത് ഓരോ ശീലങ്ങളാണ് ചിലോ ഓരോര്ത്തെർക്ക് ഓരോ മോഡലാണോ
ഇവിടെയുള്ളവെര് അല്ലെങ്കിലും വൈകിട്ടാ കെടക്കാ ഇ ഇവെൻ വന്നപ്പോ ഒന്നു കൂടെ വൈകി
ഇൻക്ക് ഇന്നാൽ വേഗം കെടക്കണം എന്താച്ചാ നമുക്ക് നാളെ രെ നമ്മുക്ക് നേര്ത്തെ എണീക്കേണ്ടി വെരുലെ നമുക്ക് വീട്ട് ജോലികളൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ ഇങ്ങെനെ നേരം വൈകി കഴിഞ്ഞാ നമ്മള ഉറക്കല്ലേ അവിടെ കാ പോകുന്നേ.
അതെ അതെ ശരിയെന്നെ. എനിക്കും നേരത്തെ കിടക്കാനാണ് താൽ പര്യം. പക്ഷെ കുട്ടി ഉറങ്ങാതെ നമുക്ക് എന്തായാലും ഒറങ്ങാൻ പ
ആണോ അഹ് ഒർക്ക് അഹ് എത്ര ആയാലും ഒറക്കം മുറുകത്തില്ല. ങ്ങനെ ഒർങ്ങി കഴിഞ്ഞാല്
പിന്നെ അവിടെയോ എല്ലാവരും ഭക്ഷ്
ആഹ് എല്ലാരും കെടന്നു. ഞ്ഞീ ഹസ്ബന്റ് ഇപ്പ വന്നോണ്ടിരിക്ണ്ട്. പ പിന്നെ എങ്ങനായാലു പ്പൊ ഫുട്ബോൾ ഒക്കെ ആവുന്നോണ്ടേ കൊറച്ച് ലൈറ്റ് ആയിട്ടപ്പ വെറ്ല് ഉം ഉം
കുട്ട് കുട്ട്യേളോന്നും
ഒരാളുണ്ട്. അതാ ഓനൊ ഒറങ്ങിപ്പോ ഓനൊ ഒറങ്ങിട്ടപ്പ ഈ പണിയൊക്കെ നട ക്കൊള്ളേ മറ്റേ ഓന്റെ ഓന്റെ ഇത് സോൾവ് ചെയ്യാൻ തന്നെ ഉണ്ടാവും കുറച്ച് നേരം ഓരോ സംശയം ആ ആഹ് അ അ ഇന്ന് നഴ്സറി പോകുന്നുണ്ട് അപ്പൊ നഴ്സറി പോകന്നണ്ട് ഉച്ചകത്തെ ഉച്ചകത്ത് ഉറക്ക അവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് എങ്ങനെ ആയാലും അടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് കളിയും ബഹളവും ഒക്കെ കേൾക്കാം നഴ്സറിയിലേ ഭയങ്കര ക്ഷണിച്ചി ഉണ്ടാവും അപ്പൊ എന്ത ചെയ്യും
ഭക്ഷണൊക്കെ കൊടുത്താ പിന്നെ ഉറങ്ങാലോ
പിന്നെ ആഹ പിന്നെ വ വായിക്കാനാണ് മടി വായിക്കാനും എഴു.. എഴുതാനും വായിക്കാനാണ്ട വന്ന കഴിഞ്ഞാൽ എന്റെ കയൊടിഞ്ഞ് നിനിക്ക് വിശക്കണ കാല്‌ ഒടിഞ്ഞ അങ്ങനെ ഒരോരോ ആഹ അതെ അതെ മടിയാണ്
പറഞ്ഞാലേ അവർക്ക് എവിടന്നില്ലാതെ വയ്യാകെ വരും വയറുവേദന വരും
അതിന് നമ്മള് വീട്ടിൽന്ന് തന്നന്ന് ജസ്റ്റ് നോക്കി കൊടുത്താ മതി നഴ്റിന്ന് തന്നെ എല്ലാാവുമ്പോം മാക്സിമം ടീച്ചേഴസ് നോ ല്ലോ ആ പ്രായത്തി ത്തിൊന്ന് നമ്മളിങ്ങനെ ആ അടിച്ചമർത്തി രുത്തിപ്പിക്കാനും കഴിയില്ല ഒരിക്ക എപ്പോും ഒരു കളിറെ ഒരു സ്യലല്ലേ കാരണം
അതും ഈ വർഷം ചേർന്നതല്ലോള്ളോ
അല്ല യു കെ ജി ആയിട്ടുണ്ട്
കെ ജി ആയോ ആ എങ്കിലും കുട്ടികള് പറഞ്ഞ അവർക്ക് ഒരു പാകം എത്തുന്നത് വേറെ ഒരു ബുദ്ധിമുട്ട്ുണ്ടാവും അവരിതത് റൊട്ടീനായി സ്വീകരിക്കണം സ്കൂളുണ്ട് സ്കൂൾ വിട്ട് വന്ന പഠിക്കണം അത് അവരുടെ മൈൻഡ ഫിക്സ്ായയ ഓക്കെ അല്ലാന്നുണ്ടെങ്കി അവര് നക്കില്ല നിന്ന് തരില്ല
അതെ അതെ അതെ അങ്ങനെ അവർക്ക്ന്നെ തോന്നണം എന്നാലേ അവര് നൽക്കുള്ളൂ മറ്റേ ആർക്കോ വേണ്ടി നമ്മള് പിടിച്ച് അമർത്തിയിട്ട് കരില്ലേ ചെയ്യത്തില്ല പിന്നൊക്കെ ടീച്ചേഴ്സ് ഞാൻ ഞാൻ പറഞ്ഞാ തീരയും കേൾക്കല കേട്ടോ അപ്പൊ ഞാൻ എന്ത ചെയ്യും അവിടുത്തെ ടീച്ചർമാരോടൊന്ന് വോയിസ് ഇടാൻ പറയാം അപ്പൊ ഒരു വിട്ടേരും വോയിസ് വിട്ടിട്ടോങ്ങി കേൾപ്പിച്ചടുക്ക അപ്പൊ പിന്നെ എഴുതും
ഇപ്പഴത്തെ ടീച്ചേഴ്സ് ഒന്നാണ് കുട്ടികൾക്ക് അനുസരിച്ച് നൽക്കും പണ്ടത്തെ പോലെയല്ല പണ്ട് അവര് ദേഷ്യപ്പെടും തല്ലും ഇപ്പൊ അങ്ങനെയൊന്നുംല്ല ഭയങ്കര
ഇപ്പം ആ ഇപ്പം വഴിയ എടുക്കാനാണ് പറ്റ ത്തില്ലല്ലോ വടിയ എടുത്താാല അത് കേസും കൂട്ടൊക്കെ ആയി
ആഫ്റ്റർ കൊറോണ അവർക്ക് സ്കൂളന്നില്ല വീടന്നില്ല വീ ുംഠ പഠിപ്പിക്കണോ ഓൺലൈൻ ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പായി വോയ്സ് ഓരോരുന്ന് മെസ്സേജ് ടെക്സ്റ്റ് പറഞ്ഞിട്ട് ഫു വീട്ടിൽ വന്നാലും കുട്ടികൾക്ക് ആവശ്യ ത് നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ അവർക്ക് ചെയ്യാനുള്ളതായി
അതെ അതെ ഇപ്പൊ നോക്കുക നമ്മള് ആദ്യൊക്കെ നമുക്ക് പറഞ്ഞാല് നമുക്ക് എഴുതാത്ത നമ്മള് നമ്മള് പഠിക്കാത്തേനും നമുക്ക് അടി വരെ കിട്ടാറുണ്ട് ഇപ്പത്തെ കുട്ടികൾക്ക് എന്താ ഒന്നുമല്ലല്ലോ വേണ്ട വേണ്ടവർക്ക് എഴുതിയാൽ മതി വേണ്ട കുറച്ച് പഠിച്ചാൽ മതി എന്താ വെച്ചാല് അവിടെ അധ്യാപകർക്ക് ഒരു ഒരു അവിടെ ഒരു ഇത് കൊടുക്കുന്നില്ല ഒരു വാല്യൂ കൊടുക്കുന്നില്ല എന്താ െ എന്തെങ്കിലും അടിച്ചോ എന്തെങ്കിലും വയക്ക പറഞ്ഞ ചെയ്താലും പിറ്റേന്ന് പാരന്റ്സ് ഒന്ന് ചോദിക്കാൻ വരും അത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈയിന്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇപ്പോത്തെ അവസ്ഥ
പണ്ട് ടീച്ചേഴ്സ്ന് കുട്ടികൾ പേഠിച്ചിട്ട് നടക്കും ഇപ്പൊ നേരെ തിരിച്ചാണ്. കുട്ടികളനെ ടീച്ചേഴ്സ് പേടിച്ചിട്ട് നടക്ക കാലം മാറി
അതെ അതെ കാലം മാറി.
പക്ഷെ അതിനനുസരിച്ച ഇപ്പ കുട്ടികളും ഭയങ്കര ബോൾഡാണ്.
അതെ അതെ
നന്നായി അവര് എന്താണ് പണ്ടത്തെ പോലെയല്ല. അപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയത് കൊണ്ടാണോന്ന് അറിയില്ല അവര് ഇംഗ്ലീഷാണ്. മലയാള എല്ലാം വേഗം ക്യാപ്ചർ ചെയ്ത് വയ്ക്കും.
അതെ അതെ അതെ അതിലൊക്കെ ഭയങ്കരാണ്. ഇപ്പൊ എവിടെ ആയാലും ഏത് മേഖലയിലാണെങ്കിലും നമ്മള് അവര് എത്തിപ്പെടും.
അതെ
ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരു ഫീൽഡ് പോലും വിചാരിക്കാതെ ഒരു ഫീൽഡിൽ എന്തായാലും എത്തിപ്പെടും
അതെ അതിനനുസരിച്ച് സപ്പോർട്ട് യ്യും ഇപ്പൊ പോരത്തന് സ്കൂളി പർഞ്ഞാ തെന്നെ ജോബ് ഓറിയന്റഡായിട്ടുള്ള കോഴ്സുകൾ ഒരു ഒരുപാട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കാരണം നല്ല സൗകര്
ആ ആ അതെ അയിന് ടീച്ചേർസ്
പേരൻസ്നധികം പേടിക്കേണ്ട ആവശ്യവേ ഇല്ല.
ആ അതെ പിന്നെക്കെയഞാല് ഓരോരുത്തരെ ഭാഗ്യം പോലെ ചെല് ലേ ചെലേ കുട്ട്യാളെ നമ്മൾ പേടിക്കും വേണം ചെലോര് ഞമ്മള് ദൂരെ പോയി പഠിച്ച് കഴിഞ്ഞാലൊക്കെ അവര് വേറെ റൂട്ട് പിടിച്ച്കാണ്ട്
നേരെയാവുന്ന കുട്ടിയ ളുണ്ട് ചെലേവര് എന്താണ് എന്ത് പറഞ്ഞാലും മനസിലാവില്ല മനസിലാക്കില്ല പറഞ്ഞിട്ട്ള്ള കുട്ട്യാളും ഒണ്ട്.
അതെ അതെ അപ്പൊ അവിടൊക്കെയാ പ്രശ്നം വരുന്നാണ് പക്ഷെ നമുക്കൊരു നമ്മളെ വിശ്വാസത്തിൽ ആ നമ്മളെ വിശ്വാസത്തിന് നമ്മള് അവരെ പറഞ്ഞക്കാണ് ചെയ്യുന്നത്.
അതെ അതെ മ്മ് പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ലാലെ
എങ്ങനെ ഇല്ല ഇല്ല വന്നിട്ടില്ല അത്പ്പഞ് കൊർച്ച് കഴിയുയേക്കാരം ഇപ്പോ ഇപ്പ ഇത് ലോകകപ്പ് നടക്ണ ടൈമല്ലേ അപ്പം പിന്നെ അതിന്റെ ച് വിചാരിച് ഞാൻ പറയാ ഈ ലോകകപ്പിന് എവിടൊക്കെയ കട്ടഔട്ടും അതുപോലെ തന്നെ പോസ്റ്ററും
നമ്മടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കട് കട്ടൗട്സും പോസ്റ്റേഴ്സും വെച്ചിരിക്കുന്നത് വേറെ എവിടെയും അത്ര ഇല്ല.
പക്ഷെ ഇതൊക്കെ ഒരു കണക്കിന് ദൂർത്തായിട്ടാണ് എനിക്ക് തോന്നീട്ട്ള്ളത്. അല്ലെ എത്രേ പൈസക്ക് ചെലവുണ്ട് അതെ അതെ.
ഇത് എത്ര അർഹരായിട്ടുള്ള എത്ര വ്യക്തികള്ണ്ട് അവർ ക്ക് കൊടുത്ത അവർക്ക് പല ഉപകാരൊ ആയിട്ടുണ്ടകും പക്ഷെ എന്ത് ചെയ്യാം ഈ ലോകകപ്പ് ഫുട്ബോള് പറഞ്ഞ അത്രത്തോളം ഇഷ്ടവാണ് ഈ കേരളത്തിൽ കേരളത്തിൽ കൂടുതലാണ്.
പക്ഷെ ഞാൻ പറയുന്ന എന്താറിയോ ഈ പ്ലയേഴസ് ഇതൊന്നും അറിണില്ല അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്ന്ന് പറഞ്ഞാല് ഇവര് നാട്ടാരങ്ങട്ടും ഇങ്ങട്ടും ഓലെ ഫാൻ ഫൻസു ആയിട്ട്ള്ള ഒരു തല്ലിനും വേണ്ടിട്ടാണ് ആ ചെയ്യാണെ ഒരു വാ
മത്സരൊവാണെല്ലാം അവര് വെച്ചതിനെക്കാളും വലുതായി വെക്കണം ഞയ ഞങ്ങൾ ഞങ്ങക്ക് ഞങ്ങളടേതായിട്ടുള്ളൊരു ഫാൻ ബേസ് ഞങ്ങളുടെ ശക്തി കൂടുതലാണ് അതിനനുസര് ച് ഞങ്ങള് ചെയ്യും ഇത്പ്പോ ഒരാളഞ്ചടി വെച്ചാ മറ്റൊരാൾ പത്തടി വെക്കണം മത്സ് മത്സരവാണ് എവടെ നോക്കിയാലും മത്സരംവില്ലാതെ ഒന്നുവില്ല എത്ര എത്ര നീളത്തിലാണ് പ്രത്യേകിച്ച് മലപ്പുറം അവിടെയൊക്കെ എത്ര നീളത് ത്തിലാണ് വെച്ചിരിക്കുന്നത് മ്മ് ഓരോ ഭാഗത്തും ഓരോ പ്രദേശത്തും എത്തുമ്പോ നമുക്ക് കാണാം ആ ബ്രെസ് ൽ പോർച്ചുഗൽ അങ്ങനെ ഓരോ ടീമിന്റെ വക
അതെ ഒരു ഒന്ന് ഒന്നൊരു സ്ഥലത്ത് ഇണ്ടെങ്കിൽ അയിന്റെ ഓപ്പോസിറ്റ് വേറ് റൊന്നും ഉണ്ടാകും ഉം
ആഘോഷിക്കയാണ് കേരളത്തിൽ ഒരുപാട് ആഘോഷം
അതൊക്കെ ഇതിന ഇതൊക്കെന്ന് പറഞ്ഞാല് ഇതിപ്പം ഇത് കഴിഞ്ഞഞ് കഴിഞ്ഞാല് ഇത് ഈ കട്ടഔട്ട് ആ വേണ്ടി വെരൂല പിന്നെ വെറതെ കയിഞാ കത്തിക്കേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാ അതാണ് വെർതേ ഈ ഒരു ഈ ഒരു സമയത്ത് തോന്നലാണ് ആൾക്കാർക്ക് ആ
തൻ ഈ പെരുന്നാള് നേർച്ച വേല പറയുമ്പോ ഓരോന്നും ചെയ്ത് കൂട്ടുന്നില്ലേ അതുപോലെ തന്നെ അത് ഇവർക്കൊരു ആഘോഷം
അതെ അതെ അതെന്യയ് ഈ പക്ഷെ ഒരു കണക്കിന് ഇത് ഇത് നല്ല മൈൻഡിലൂടെ നോക്കണേ നല്ല കാര്യംതന്നെ എന്താ വെച്ചാല് ഈ ഒരു ടൈം ആവുമ്പോ എല്ലാരും ഒരു ഈ ഫുട്ബോള്ന്ന് പറഞ്ഞാണ്ട് അവരുടെ മനസ്സിൽ ആ ക്ലീൻ ചെയ്യുന്നുണ്ട് ആ അതെ ഒരു മനുഷ്യനറിലേ റിലാക്സേഷൻ കി ന്നുണ്ടല്ലോ ഇത് കണ്ടൊണ്ട് അതോണ്ടന്നെ എല്ലാരും കാണ ആ ആ ആ ചെയച്ച അ ഇത്രൊ ഒരു കൂട്ടം കിട്ടത്തി ആരെങ്കിലൊക്കെ ഈ സ യാവുമ്പോളെ എല്ലാരും ഒരുമിച്ച് കിട്ടും ചെയ്യും ഇനി ഫാമിലി ആയാലും ഒരുമിച്ച് കാണുന്നുണ്ട് ഫാമിലി എ അങ്ങനായിരിക്കും ഒരുമിച്ചിരിക്ക
ഉം പക്ഷെ ഇത്തവണ മാത്രം ഇ എം അതിന്റെ സംപ്രേഷണം വന്നിട്ട് ഈ പക പുലർച്ചെയായത് കാര കണം ഉറക്കം ഉറക്കം ഒരുപാട് പലരുടെയും നഷ്ടമാകുന്നുണ്ട് അത് മാത്രമാണ് ഒരു പ്രോബ്ലം ആയിട്ട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ജോലിക്ക് പോണവര് പഠി
എല്ലാരും കാണുന്ന്ണ്ട് ആ ഷെ സ്കൂളിലൊക്കെ പോയിട്ടഴിഞ്ഞ കുട്ടികളെ വേണങ്കിൽ കിടന്ന് ഉറങ്ങയും ചെയ്യും ഈ രാ അവനങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ടേ
സാധാരണ ആ സമയത്താണ് എല്ലാവർക്കും ഉറക്കം വരുന്നത് ആ ടൈം നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടായി കഴിഞ്ഞ വർഷൊക്കെ രാത്രിയായിരുന്നു അത് പിന്നെയും കൊഴപ്പല്ല ഇപ്പൊ എല്ലാരും ഉറങ്ങാൻ ഏകദേശം പന്ത്രണ്ട് മണിയോളം ആവുന്നുണ്ട് അത് കാരണം അതൊരു വിഷയംമായി ല്ലാ പക്ഷെ ഇത്തവണ ഒരുപാട് ബുദ്ധിമുട്ടായി
അത്തട എന്നാൽ ശരി ട്ടോ
ആ ഓ
ന്നാ ശെരിയെ
ശെരിയാണ് മ ശെരി
ഏ